എന്തൊക്കേണ്ട് വിശേഷം.
സുഖന്നേ. ഇങ്ങൾത് വിശേഷം. ഇല്ലല്ല ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഫ്രീ ആണല്ലോ.
ഞായറാഴ്ചണ്. ഉം മക്കളൊക്കെ ണ്ടാവു ലെ വീട്ടില്.
ആഹ് ഇണ്ട് ഇന്റെമോൻക്ക് മകന് ചെറ്താ സ്കൂളൊന്നും പോകാൻതുടങ്ങിയില്ല നാത്തൂമാര മക്കളൊക്കെണ്ട്
ആഹ് ആഹ് പിന്നെന്താ ഓ മക്കള്ണ്ട് സ്കൂള്പോണ മക്കളുണ്ട്
ആഹ് ആഹ്
നാലാൾണ്ട്
ഞാ
ചെർത് മാത്രേ പോവാത്തുള്ളു ബാക്കിയൊക്കെപോവാ എല്ലാരുംപോവാലൊട്ങ്ങി
ഉം ചായുടിക്കെകഴിഞ്ഞോ എത്തെ ചായ
ഓ ചായുടികഴിഞ് ഇന്ന് ഇന്ന് മറ്റേഇതില്ലേ പൊരിച്ചപത്തിരിയില്ലേ
ആഹ് ആഹ് ആഹ്
അത്ണ്ടാക്കി പിന്നെ ചിക്കൻകറി ഉണ്ടായിന്
ഉം ഉം മഴണ്ടോ അവിടെ ഞങ്ങക്ക് പുട്ടും കടലയും ഉണ്ടാക്കിന് പുട്ടും കടലണ്ടാക്കിനെ ആ രാവിലെ നല്ല മഴയാണല്ല
ആ ഇവിടെ മായേന്നെ
ആ
ഇപ്പ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലേനല്ലോ ഓ മഴ കുറവേന്നിപ്പ നല്ല മഴ
ആഹ്
ഇന്നിപ്പോ നല്ല മഴയാണ്റയാ ഉച്ചക്ക് ഫുഡിനെക്കൊയോ മീനന്തേലും കിട്ടിയോ
നല്ല മഴ യേണ്
ആഹ് ഉച്ചക്കക്ക് ഫുഡ്നന്തലും കിട്ടിയങ്ങക്ക്
ച ഇത് വരെനല്ല മഴാ
മീനന്തെ കിട്ടിയോ
ഹലോ ഉ ഉം
ഹലോ കേക്കില്ലേ കേക്ക്ണില്ല ഹലോ
ഹലോ റെയ്
ഇപ്പ കേക്കില്ലേ
റേഞ്ച്കമ്മി പോണ്ടോ തോന്നു ഹലോ കേക്കില്ലേ
ഓ ഉണ്ട്ണ്ട് ഉച്ചക്ഫുഡിനന്തേലും കിട്ടിയോ മീനന്തെങ്കിലും കിട്ടിയോന്ന്
ഇല്ലന്ന് അപ്പൊ പിന്നങ്ങനെ ഇല്ല എന്നിപ്പോ കല്യാണണ്ട് ഉച്ചക്ക് അപ്പൊ പിന്നെ ഉച്ചക്കുള്ള തൊന്നും നോക്കിയില്ല
ആഹ് ആഹ് കുടുംബക്കാരതാണോ അയൽവാസിന്റൊ കുടുംബക്കാരതോ ആരതാ കല്യാണം
ഇവിടെ അയലോകത്തെ ആയൽവാസിന്റെടുത്തെ കല്യാണണ്
ആഹ്ആഹ് അതെ കെട്ടിച്ചാണോ കെട്ടാണോ കെട്ടിച്ചാണോ
ഇങ്ങനെ മടിച്ചുത്തർക്ക അതുകൊണ്ട് പിന്നെ ഉച്ചക്കൊന്ന അ പ്പോ വൈകുന്നേരം രാത്രി. എന്തെങ്കിലും ഗ്യാസ്മലാഡ് വെക്കാ വിചാര്ച്ങ്ങനെ നിക്ക.
ആഹ് ആഹ്. കെട്ടിച്ചിണേണാ. പണ്യൊക്ക പണ്യൊകഴിഞ്ഞ കല്യാണത്തിന് പോവാള്ളെ. ഹലോ പണ്യൊക്കെ കഴിഞ്ഞോ കല്യാണത്തിന് പോകാൻ. ഹലോ. കല്ല്യാൺത്തിന് പോകാള്ള പണിയൊക്കെ കഴിഞ്ഞോ. ആഹ് ക്കേക്ക്ല്ല.
ഹലോ.
ആഹ് കേക്ക്ണില്ലേ. കല്ല്യാൺത്തിന് പോകാല്ല പണിയൊ
ഹലോ. ക് ല്ലേ. ഉം ഉച്ചക്ക്ള്ളൊക്കായോ ഏഹ് ഉച്ചക്ക്ള്ളക്കായോ.
ഉച്ചക്കക്ക്ള്ള മീൻ വന്നിട്ടില്ലന്ന് മീൻ വന്നിട്ടാണം വാങ്ങാന്. മീൻ വണ്ടി കൊർച്ച് കയും ഇതിലെ വര്നെങ്കില്.
എ. എട്ടെ മുക്കാലാവുമ്പ.
വരുലേ ഇത് ഒരു ഉള്ളോട്ടുള്ള റോഡായിട്ടെ. ഇവട്ക്ക് വര്നേ കൊർച്ച് സമയം പുട്ച്ചു.
ഉം.
നേരം വെ
ആഹ് നേരം വയ്കി കിട്ടാൻ ഭയങ്കര പാടാണെ.
എന്നിട്ട് ഇന്ന് ഫ്രീ ഞായറാഴ്ചയായിട്ട്.
ഉം ഞായറാഴ്ചന്ന് മീൻ വരോ അതു അറീലട്ടോ.
ഇതെന്തേടോ നേര്ത്തെ കയ്യൂലാ.
ആഹ് പണികയിയാനും കെത്യേടാണേ മറ്റേ നേർത്തെ പണികയ്ഞ്ഞാ നമ്മക്ക് സുഖാണ്. മയാവുമ്പ തന്നെ നമ്മളെ മുറ്റത്ത്ത്തെ പണിയൊന്നും കഴിയൂലല്ലോ. മുറ്റത്തുള്ള പണ്യൊക്കടെ നിക്കാ നമ്മൾത്. ഉം ഇന്ന് മുറ്റട്ച്ച് വാരലുന്നും കയ്ഞ്ഞിട്ടില്ല. ഞ്ഞ്ക്ക് തലേല് കവറ്ട്ടിട്ട് തിര്മ്പണ്ടിവരും ഇപ്പന്ന്ഞ്ഞ്. റേഞ്ച് പ്രശ്നണ്ടോ ങ്ങക്ക് എന്താ കേക്ക്ണില്ലല്ലോ വല്ലാതെ.